ആഹ് കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട്. എന്തൊക്കെയ്ണ്ട്? ഹലോ.
എന്താ വിശേഷം. സുഖല്ലേ?
എന്താക്കെ സുഖം. എന്താ അവിടു തൊക്കെ വിശേഷെന്താ? ഹലോ കേക്ക്ന്നില്ലേ?
സുഖം സുഖായിട്ട് ഇങ്ങനെ പോണ്
ഏഹ് ഏഹ് അല്ലാ എന്താ ജോലിയൊക്കെ കഴിഞ്ഞൊ രാ
ഓഹ് കഴിഞ്ഞിട്ടില്ല ഫുഡ് കഴിച്ചിട്ടില്ല കുട്ടിളൊക്കെ പഠിപ്പിക്കുന്ന തെരത്തിലായിരുന്നു
ആഹ് അതന്നെയാണ് എല്ലോടത്തും ഇളള തന്നെയാണ്
ഉം ഇപ്പ നാളെ സ്കൂളല്ലേ എന്ന്
എഴ്ത്തും വായന അടിൽ ഓൽക്ക് ഓണം വേണം എഴ്താനുള്ളതും ഒക്കെ ഫോണിലൂടെയല്ലേ ഫുള്ള് ഞമ്മള് ഞ ആഹ് നമ്മള് ഒന്ന് ഫോൺ കോള് ചെയ്യട്ടെ വിചാരിച്ച്കാണ്ട് ആര്ക്കെങ്കിലും ഒന്ന് ഉമ്മാരിക്കായാലും ഉപ്പാര്ക്കാ ആര്കയാലും നമ്മള് വിളികാൻ നിക്കുമ്പോ നിങ്ങള് ഞങ്ങക്ക് കാട്ടിക്കാണി ഫോണ് ഞങ്ങക്ക് ഇത് ഇന്നന്നെ വർക്ക് ചെയ്യാനിണ്ട് അതാണ് പറയണതേ ഞാൻ പറഞ്ഞ ടീച്ചേഴ്സ്മാരോട് എപ്പളും ഫോണിലൂടെ വിടന്നെ മാണ്ടോ ന്ന് പ്രവർത്തനം മതിയറിയും നങ്ങളെ കാര്യം രക്ഷിതാകൾക്കും ഫോ ഫോണ് നോക്കാൻ ഇതിന് ഒഴിവില്ലല്ലോ കാരണം അവർക്ക് ഇതാണ്
ഇതിപ്പോ ഇവർക്ക് തന്നേ കിട്ടാണല്ലോ ഉം അവർക്കും അറിയ ഞാൻ കൊടുക്കുന്നുള്ളത് ഏഴ്താനയതുകൊണ്ട് കിട്ടുന്ന് അറയാ
ആഹ് അവറ് ക്കതന്നെല്ലേ ഉള്ളൂ എവിടെ മക്കളൊക്കെ കിടക്കാനായോ ഫുഡ് ഒക്കെ ഫുഡ്യക്കല് കയ്യാത്തൊണ്ടല്ലേ ഏഹ് പഠിത്തം കഴിഞ്ഞോ
പഠനം കൊറച്ചൊക്കെ അവിടേം ഇവിടൊക്കെ വായിച്ച് കളിക്കാൻ പോയിന്
അതന്നെ കൊറച്ച് പഠിച്ചു കഴിഞ്ഞാ അവർക്ക് മടുപ്പാണേ
ഉം അവിടെ എന്താ ഭക്ഷണം എന്താ ഉള്ളേ സ്പെഷ്യൽ ഉണ്ടോ
സ്പെഷ്യലായിട്ട് ഒന്നുല്ല ഇന്ന് വീട്ടിൽ പോയതായിരുന്നു അപ്പോ ഉമ്മ അവിടുന്ന് ചോറൊക്കെ കൊടുത്ത് കൊടുത്തയച്ചിണ്ട് വെറും ചോറ് തന്നെയാണ് സാധാ നമ്മള വെള്ളച്ചോറ് തന്നെയാണ് പക്ഷെ ചോറ് കൊടു തയച്ചുമ്മ പാത്രത്തിലാക്കി തന്നിട്ടുണ്ട് രാത്രിേക്ക് ഇനി ഫുഡ് അവിടെ പെരിൽ വന്നിട്ട് വെക്കണ്ടാ പറഞ്ഞാണ്ടേ പിന്നെ ബീഫ് ഓൾറെഡി ആഹ് അതാണേ പിന്നെ ബീഫ് ഓൾറെഡി ഉണ്ട്
ആഹ്
ഫ്രിഡ്ജ് അല ഇബിടെ വെച്ചത് ഇന്നലത്തെ ഇണ്ട് ബാക്കി കിണ്ട് അപ്പൊ പിന്നെ അതൊന്ന് ചൂടാക്കിക്കാണ്ട് ജസ്റ്റ് അതൊന്ന് ആഹ് അതൊന്ന് കൊടുത്തൊയ്ക്ക ചോറ്റിക്ക് കാരണം ഇപ്പ ഏതായാലും അവ ണ്ടല്ലോ പിന്നെപ്പ നമ്മള് വെറുതെ എടുതക്കേണ്ട ആവശ്യല്ലല്ലോ മീന് ഫ്രിഡ്ജിലുണ്ട് പക്ഷെ ഞാൻ ഇല്ല മക്കള് ഒരാള് വല്യോന് തിന്നണ്ട് ഓന് എഴുതാൻ അപൊ ഓന് പൈച്ചി പിന്നെം എനിക്ക് വെശക്കെണ്ട് ഉമ്മച്ചിയെ പറഞ്ഞിക്കാണ്ട്
ആഹാ
ഓൻ കഴിക്കണ്ട് ഓന് കൊടുത്തിട്ടുണ്ട് അപ്പൊ പിന്നെ ബാക്കിലോലൊക്കെ ഇനി കഴിക്കാണ്ട് ഹസ്ബൻഡും ഓര് രണ്ടാളും കഴിക്കുന്നുണ്ട് ഹസ്ബന്റ് നേരത്തെ കഴിക്കും പിന്നെ കഴിഞ്ഞ് കഴിഞ്ഞാ നമ്മള് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ നേരെ പിന്നെ കിടക്കാനാ പോക അത് നമ്മുടെ ശരീരത്തിനന്നെ കേടാണ് കഴിക്കണത് ഏഴ് മണിയാവുമ്പോ കഴിക്കണം എപ്പഴും ഇവിടെ ചീത്തറിച്ചലൈനാണ്
പിന്നെ നേരത്തെ കഴിക്കണം ശരിക്കും ഞമ്മള് ആരാ അതൊക്കെ നോക്കാ എല്ലാരും പഠിച്ച് പഠിപ്പിച്ച് കയ്യട്ടെ വിജാരിക്കും
അതാണ് ഞമ്മള് അയിന്റെ മുന്നേ മക്കക്ക് കൊടുത്ത് കയിഞ്ഞ ഫുഡ് കൊടു ത്ത് കയിഞ്ഞ പിന്നെ ഓൽക്ക് ആ പള്ള നറഞ്ഞ് കഴിഞ്ഞാ ഓൽക്ക് പിന്നെ പഠിക്കാൻ ഇൻട്രസ്റ്റ് ഇല്ല അത് പോയി
ഇല്ല അതന്നെ ശരിയാണ്
ആഹ് ഞാന് ഇഞ്ഞെ ചീത്ത പറഞ്ഞപ്പോ ഞാൻ അതുപോലെ രണ്ട് മൂന്ന് ദിവസം ഞാൻ ഫുഡ് കൊടുത്തുട്ടോ ആ ഫുഡ് കൊടു ത്തപ്പ വയിറ്റിലായാല് ഒന്ന് കൊറച്ചേരെ പഠിക്കൊള്ളൂ അത് കയിഞ്ഞാ ഓൽക്ക് ഒറക്കേരാ അപ്പൊ ഇൻക്കത് ശീലായിന്ന് തോന്നിയപ്പോ ഞാനത് പിന്തിരിപ്പിച്ചിപ്പോ കാരം നടക്കൂല
ആഹ് അതന്നെ നമ്മളില്ല കൈഞ്ഞിട്ട് കൊടുക്കന്നാ നല്ലത്
അതാണേ അല്ലാതെ ഞമ്മളിക്ക് പഠനം നടക്കൂല ഓൽക്ക് കാരണം ഈ ഓരോ ദിവസോ ഓരോ പ്രവർത്തനകൾക്ക് പഠിക്കാണ്ട് പിന്നെ ഇപ്പ അമ്മള് റിസ്ക്കെടുത്ത്ക്കാണ്ട് ഇപ്പമ്മളെ മക്കളെ അതാണേ
ഉം
അങ്ങനെ ഏതായാലും പറയും എന്താ ചെടിയും കൃഷിയൊക്കെ ഒണ്ടോ വീട്ടില്
ചെടിയും കൃഷിയൊന്നുല്ല്യ വീട്ടിലങ്ങനെ സൗകര്യൊന്നും ഇല്ലാത്തത് കൊണ്ടേ അങ്ങൻതന്നന്നൂല്യ ഇങ്ങനെ കൃഷിയായിട്ടൊന്നുല്ല്യ അങ്ങനെ ചെറ്തായിട്ട് വാഴ, മാവ് അങ്ങനെ റെമ്പൂട്ടാൻ അങ്ങനൊക്കെ ഒരോന്നൊക്കെങ്ങനെ കുഴിച്ചിട്ട് അതൊക്കെങ്ങനെ ഇണ്ടായി കൊണ്ട് ഇക്കണിണ്ട് ഒന്നും കായിച്ചിട്ടില്ല അവിടെണ്ട് അവടെക്കെ എങ്ങന?
ഇവടൊണ്ട് കൊഴപ്പല്ലാത്ത രീതിയിലെല്ലാ മരങ്ങളും ചെടികളും
ഉം തന്ന ലൈറ്റ് കാറിന്റെ ലൈറ്റോഫായീല അയ് ശെരി ഏഹ് ചെടികളും മ കൃഷിവല്ലൊണ്ടോ?
കൃഷിയാ കൃഷിയായിട്ടല്ല ഹസ്ബെന്റ് ഇണ്ടാക്കും വായ പിന്നെ അതേമാരി ഇങ്ങള് പറഞ്ഞ മാതിരി ഓരോ തൈകളും
ല്ല ലൈറ്റോഫായില്യ ആഹ്
ഓക്കണ്ട് പർണാതിരി അങ്ങനെ പോണ് പിന്നെ ചെടികള് ചെടികള്പിന്നെ ഞാനന്നങ്ങനെ ഇഷ്ട്ടല്ലാളാ അപ്പൊ പിന്നെ എവിടെ കണ്ടാലും ചെടി കൊണ്ട്പൊരും
ഈ കൊറോണ ടൈമിലതൊര് ഇത് തന്നിലേ എല്ലാർക്കൊര് ഒണ്ടാക്കല്
കൊറോണ ടൈം ആയിട്ടല്ല എൻക്യ ഞാനാദ്യേ എന്റെ തറവാട്ട് വീട്ടിലെ ഇന്റെ ഹസ്ബെന്റിന്റെ വെരുമ്പോ ഞാൻ ചെറുതാണ്‌ട്ടോ ഇങ്ങട്ട് ഞാ ഇതുപോലെ ഓടിട്ട പയേ വീടാണ് അന്നെനിക്ക് ഇങ്ങട്ട് ഞാ അയിന് ക്കെ ചെടിണ്ടാക്ക്യെക്കും ഇങ്ങട്ട് ഓരോര്ത്തര് ഇങ്ങനെ പറയും എന്താപ്പൊ വീട് ഭംഗില്ലാതെ ഇജെന്താ കൊറേ ചെടിണ്ടാക്ക്യെച്ചിട്ടോയ്ച്ചു എന്നോട് പക്ഷെ എന്ത് പറഞ്ഞാലും ഞമ്മക്കതൊരു മനസ്സൊറക്കൂല ഇണ്ടാക്കാതെക്കാന് കാരണം സ്വാഭാവികായിട്ടും ഞാൻ ചെറുപ്പത്തിലേ കാണേ ആഹ് ഇൻക്ക് ചെർപ്പത്തിലെ ഇന്റെമ്മത് കാട്ട്ണതാണ് ഞാൻ കാണത് ഇന്റെമ്മാക്ക് ഇപ്പളൂണ്ട് ഇന്റെമ്മാന്റെ വീട്ട്ല് ഇമ്മാന്റെ വീട്ടില് നല്ല ചെടിയാ ന്റെ വീട്ടിലും അപ്പം ആഹ് ഇത് ഞമ്മള് പ്രകൃതം കണ്ടിട്ടല്ല ഞമ്മള് മക്കള് വളര്നെ അപ്പ ഇൻക്കതോണ്ടായിരിക്കും ഭയങ്കര ഇഷ്ട്ടാണ് അപ്പിൻ കയ്നോടായിട്ട് ഇൻക്ക് അങ്ങ്ട്ട് ഇന്നോട് കൃഷി ഇണ്ടാക്കായല്ല ഇണ്ടാക്കും
ഉം
കൊഴപ്പല്ലാത്ത രീതിലിണ്ടാക്കും
അയ്ശെരി എന്തെങ്കിലും വർക്ക് ചെയ്യ്ണ്ടോ വീട്ട്
ഇല്ലെയ് ഒരു വർക്കും ചെയ്യണില്ല ഹൗസ് വൈഫായിട്ടന്നെങ്ങനെ വർ ക്കെയ്യനെ അതന്നെണ്ടാവും ഞമ്മ
ഉം ഉം ആഹ് എട്ക്കാനിണ്ടാവും അതാണ് വൈകുന്നേരല്ലല്ലോ കട്ക്ക്ണവരെണ്ടാവും പിന്ന രാത്രികത്തെ ഭക്ഷണം കഴ് പിന്നെ പാത്രം കൈകലും വൃത്തിയാക്കലും
അതന്നെ പറയാണ്ടോ ഒരുപാടുണ്ടാവും കൊർച്ചൊന്നല്ലട്ട വർക്ക് ചെയ്യാണ്ടാവ നമ്മക്ക് പക്ഷെ കേക്കുന്നോലെന്താ പറയാ
ആഹ് എന്താപ്പത്രമാത്രം പണിയിള്ളത് ആഹ് എന്താപ്പത്ര മാത്രം പണി അതന്നെ ഒരു ദിവസം വടെ വന്ന് നിന്നോക്കണം ഒരു ദിവസത്തെ പണി മുഴുവന് ഇട്ത്തൊട്
ഞമ്മളൊ ഒരു ദിവസം ഇത്രീയാക്കി ഓൽക്കൊക്കെ ഭക്ഷണം ഉണ്ടാക്കി വച്ച് ഓലെ മക്കളും നോക്കി ഇത്രേം ഈ ആക്കണൽ പോലി ഇട്ടാറ് ഞാൻ അത് പറയും ഇടക്ക് ഇന്റെ ഹസ്ബന്റിനോട് ഞങ്ങൾക്ക് വേണം ആദ്യം കൂലി അങ്ങട്ടെങ്ങൾക്ക് ആഹ് ഞാനും പറയും അങ്ങനെ വരുന്ന സർക്കാർ അങ്ങനെ നിയമിക്കണം പറയും ഞാനേ വീട്ടിൽ നിക്കണ
ഇത് ഇനി വീടുത്തെ പണി ആർക്കും ഒരു പുതുമ ഇല്ലാത്ത പണിയാ
അതാണേ അപ്പൊ ഞാനത് പറയും ആഹ് ഞാനത് പറയൂട്ടോ അപ്പൊ ഒരു ഇൻസ്‌റ്റേൽ ഒരു വീഡിയോ ക ഇതിന്റെ മുന്നേ ഇങ്ങനൊരു പെണ്ണ് കൊ പറഞ്ഞണല്ലോ അപ്പോ ഇൻസ്റ്റയില് പക്ഷെ അ പറയണ വെച്ചാല് പിന്നെ ഇതാണ് പറയണത് ഇങ്ങള് ജോലിക്കാര് ജോലി തരണം അല്ല പൈസ തരണന്നുണ്ടെങ്കില് ഇങ്ങക്ക് ഞങ്ങൾക്ക് പണി മോശണംന്ന് തോന്നിയാൽ ഞങ്ങള ആളെ മാറ്റുട്ടോ
ആഹ് ആഹ് ഞാൻ കൊറെ ആള കണ്ടക്ക് പോകണത് ആഹ് ആഹ് ശമ്പളം വേണെന്ന് പറയുമ്പോളല്ലേ ആഹ് ജോലിക്കാര് നന്നായിട്ട് ല്ലെങ്കിൽ ഞങ്ങൾ ജോലിക്കാ മാറ്റുന്ന് വരണ്ടത് അപ്പൊ പിന്നെ സ്ത്രീകൾക്കൊന്നും പറയാനുള്ളത്തുണ്ടാവില്ല
അതാ ഞാൻ പറഞ്ഞത് പിന്നെ സ്ത്രീകൾക്ക് എന്താ അതിലും പറയല്ലേ ആഹ് അപ്പൊ നമ്മുക്ക് ഒന്നും പറയാല്ലല്ലോ അപ്പൊ നമ്മുക്ക് ചോയ്ക്കാനും വയ്യ ആഹ് ആഹ് സിറ്റുവേഷനിലാണ്
ഉം അവര്ക്ക് എന്തെങ്കിലും കാരണണ്ടാവും പറയാന്
അതാണേ ഞമ്മളെന്ത് ഇനിപ്പ പറയാ ഒരു രൂപ നമുക്ക് ഒരു മനഷ്യൻ വരുമ്പോ ഇവിടെ നമ്മള മുന്നിൽ വാതിൽക്ക് വന്ന് ചോദിക്കുമ്പോൾ നമ്മള അടുരു പ
ശരിയാണ് അത് പറഞ്ഞത് കൊടുക്കാൻണ്ടാവൂല ഓരോട് ഇല്ലന്ന് പറഞ്ഞാൽ പിന്നെ അവ മുഖ ക്ക് നോക്കാൻ പറ്റൂല അവർക്ക് പിന്നെ തീരെ ഇഷ്ടക്കടാണ് ഇപ്പൊ ചില വിശ്വസിക്കൂല്ല പറഞ്ഞാല്
ഞാനും ഇവിടെ എന്റെ ചെറിയ മോനുണ്ടാവുമ്പോ അങ്ങനെ പറയാനും പറ്റൂല്ല കാരണം സൗണ്ട് ഉള്ളന്ന് കേൾക്കുമല്ലോ നമ്മള് വാതില് തുറക്കാതെന്നാ മതി ആഹ് ഞാൻ
ഇല്ലന്നല്ല കയ്യിൽ പൈസ ഇല്ലന്ന് ആള ഇല്ലന്നല്ല പൈസ ഇല്ലന്ന് പറയാൻ നമുക്ക് മടിയാണ് കാരണം ഓര്ക്ക് ഒരു വിശ്വസിക്കൂല പറഞ്ഞാല് ഉപ
എന്റെ വീട് ഞമ്മള് വീട് വലുതാണന്ന് പറഞ്ഞിട്ട് കാര്യല്ല നമ്മുക്ക് വരുമാനം ഉണ്ടോ ഇല്ലേന്നല്ല നോക്കേണ്ടി
മ കാര്യ ഉള്ളൂ
ആഹ് അതന്നെ ഇങ്ങട്ട് ഇതുപോലെ ഇത് വന്ന് കഴിഞ്ഞാല് ഞാൻ എന്താട്ടും ഇപ്പൊമ്മ കുട്ടികളൊന്നും ഉണ്ടല്ലോ സ്കൂള് പോവന്നെ അംഗലവാടിയിലും പോകണോണ്ട് ഞാൻ എന്ത് ചെയ്യും കർട്ടന്റെ ഉള്ള കൂടെ മെല്ലെ പോയി വെക്കും ആൾ ആരാണെന്നുണ്ടെങ്കിൽ നമ്മുക്ക് കഴയില എന്നുണ്ടെങ്കിൽ ഞാൻ വാതിൽ തുറക്കൂല
ഉം പിന്നെ കണ്ടിട്ട് നമ്മള ഇല്ലാന്ന് പറഞ്ഞാല് അവക്ക് അധികം ഇഷ്ട കേടാ അഹ് അപ്പ അന്നന കാണാ
അപ്പൊ അതിലേറെ നല്ലത് നമ്മള് തുറക്കാതൊക്കെയല്ലോ നല്ലത് അപ്പൊ ഞാൻ കഴിയത ഞാൻ തുറക്കാതിരിക്കയ ചെയ്യല്
ആഹ് ഒറ്റക്ക ആവുമ്പോ നടക്കും കുട്ടികളൊന്നും ഉണ്ടാവുമ്പോ ശരിയാവലല്ലോ
ആഹ് ഞാൻ പറയാ ഒരു പത്ത് പത്ത് രൂപ ഞാൻ പറ ഒന്നും വേണ്ട ഞമുക്കൊരു അൻപത് രൂപ ഒരു ദിവസം
ഒക്കെ പൊട്ടപ്പ ജിപേ ഗൂഗിൾ പേ വന്നതൊണ്ട് കയ്യിൽ ഇപ്പൊ ഒ അഞ്ച് പൈസ കയ്ൽ ഉണ്ടാവില്ല ബസ്സിനൊക്കെ പോകുമ്പോ ബസ്സിൽ കൊടുക്കാനും കൂടി പൈസ ഉണ്ടാവില്ലല് കയ്യില്
അതന്നെ നമു ആണുങ്ങളോട് ചോദിച്ചാ എന്താ പറയാത് ഗൂഗിൾ പേല്ലാണ് കയ്യിയില്ൽ പൈസല്ലാ ഒരു ഓല കാര്ം കഴിച്ച ഓലും പോകും ആ പിന്നെ നമ്മ ഈ നമ്മളെ പോലത്തെ ആൾക്കാർ ഈ ജോലി ഇല്ലാത്ത പോലാണ് ഇതിൽ കുടുങ്ങുന്നത് കാരണം നമ്മുക്ക് ഒരു ഒന്നുംല്ല വരുമാനം ഒന്നുമല്ല നമ്മടെ കയ്യിലും ഇല്ല ഒന്നും അങ്ങനത്തെ സ്ത്രീകളാണ് ഇതില് മൊത്തമായിട്ട് അതാണ് ല കയൽന്ന് കിട്ടീട്ട് വണം പക്ഷേ ഓല കയൽുന്നായാലും ഓക്ക് ഓല ആവശ്യത്തിന് നമ്മ കിട്ടശ്യ ത്തിനായ ഓല കയ്യിലും പിന്നെ ഒരു ദിവസം കഴിഞ്ഞു അതാണ് സ്വാഭാവികമായിട്ടുംന്നെ എന്നെ പോലെപ്പോ നമ്മുക്ക ഒന്നും പറയാൻ വയ്യല്ലോ അങ്ങനെയാണ് പറയ നമ്മക്ക് എന്തെങ്കിലും ഒരു ജോലി വേണം ഞാൻ എപ്പോഴും ഇന്റെ ലക്ഷ്യതാന്ന് അറിഞ്ഞാന് പറയും ഞാൻ കാരണം എനിക്ക് എന്തെങ്കിലും ഒന്ന് വരുമാനം ഒരു ദിവസം ഒരു അമ്പത് രൂപ കിട്ടിയാലും മ
ളർ കോഴെ വളർത്തുന്നില്ലേ ബട്ടയാ ബോിച്ചല്ലെ അക്ക എത്തിയ
കോഴി വളർത്തല ഉണ്ടായാൽ ഉഷാറാണ് പറയും എല്ലാരും ഇവിടെ ഞങ്ങളെ തൊട്ട അയൽവാസി ചേച്ചി ഉണ്ടായിനി ഒന്ന് അങ്ങനെ വളർത്തല്
ഉം അത അങ്ങനെ